ഹലോ ആഹ കേക്കുന്നില്ലേ പറഞ്ഞോളൂ എന്തൊക്കെയാണ് വിശേഷം?
ഇവിടെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല സുഖായിട്ട് പോന്നു അവിടെ ആരൊ ക്കെയിണ്ട്.?
ഇവിടെ ഞാനും മക്കളും ൻ്റെ മക്കള് എതീട്ടില്ല ഒരാളെതീട്ടെള്ളൂ.
ഉം എത്രേല്ല പഠിക്കുന്നെ എത്രല്ലാ പഠിക്കുന്ന?
ഒരാള് ചെറുതങ്ങനവാടിയിലാണ്. അവരിപ്പോ വന്ന് കേറിട്ടുള്ളൂ പിന്നെ അടു ആഹ സ്കൂള് പോയോ
സ്കൂളില് പോയി ട്യൂഷനുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വരാനാറര കഴിയും.
എന്തു പറഞ്ഞെ കേട്ടില്ല?
കഴിഞ്ഞിട്ട് അവടെ തന്നെ പോവാണൊ വേറെ ട്യൂഷന്
സ്കൂൾ ബസില് വന്നിട്ട് ട്യൂഷൻ എറങ്ങും ട്യൂഷനറങ്ങിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് വീട്ടീ വരുത്തുള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാ പിന്നെ പോവാനുള്ള ബുദ്ധിമുടോണ്ടേയ്
ആഹ്‌ ഫുടൊന്നും വേണ്ട അപ്പൊ വൈകുന്നേരം
ഫുഡ് രാ ന്നച്ചാൽ രാവിലേം ട്യൂഷന് ഉണ്ട് രാവിലെ ആറമുക്കാലോട്ട് ട്യൂഷനാണ് അത് കഴിഞ്ഞ് സ്കൂളി പോകും അവിടിന്ന് വൈകിട്ട് ഏഹ് ട്യൂഷൻ കഴിഞ്ഞ് അല്ല സ്കൂള് കഴിഞ്ഞ് ട്യൂഷൻ എറങ്ങും നമ്മള് ട്യൂഷന് പോയി വിളിച്ചിട്ട് വരണം അപ്പ രാവിലെ രാവിൽത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വൈകിട്ടത്തേക്ക് സ്നാക്സ് ഇതെല്ലാം കൊണ്ടു പോണം
ആ അപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കണ
നയന്തില് ഒമ്പതാം ക്ലാസ്സില്.
ആഹ്‌ ഓരു ഒഴിവൂല്ലല്ലേ
ഞായറാഴ്ചയുണ്ട് എല്ലാ ദിവസവും ഇത് തന്ന
ഞായറാഴ്ച്ചിം ക്ലാസ്ണ്ടോ
ഞായറാഴ്ച ട്യൂഷനുണ്ട്. രാവിലെ മുതല് വൈകീട്ട് വെരെ
കുട്ടികൾക്കും പിന്നെ ഉ പിന്നെ ബുദ്ധിമുട്ടാവല്ലോ ബുദ്ധിമുട്ടാവല്ലോ മക്കളെ
ഉം പക്ഷെ പഠിക്കാൻ ഒരുപാടായപ്പത്തേക്കേയ്യ് അതിന്റെതായ കൊറച്ചിത് അല്ല നമ്മള് തെയ് കൊറച്ച് പഠിച്ചിട്ടല്ലേ വന്നത് ട്യൂഷന് മംഹ്‌
ഇവടെ മക്കളൊന്നും ട്യൂഷന് പോവാറില്ല അതാ ചോയിചെ അവർക്കും ഇഷ്ടല്ല ഇനിക്കും ഇഷ്ട ല്ല
മം അല്ല മോള് ഇപ്പഴുത്തോട്ടാ പോയി തൊടങ്ങിയത് എട്ടാം ക്ലാസ് തൊ ട്യൂഷന് കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാനൊരു കിട്ടായിക വരുമ്പഴാണ് മം പ്പത്തെ സിലബസ് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പാടല്ലേ.
ആഹ്.
ഉം അതുകൊണ്ട്. ഞാനും വിചാരിച്ച് ട്യൂഷന് പോന്നയായിരിക്കും നല്ല കാരണം നമുക്ക് പ അവർക്ക് സംശയം ചോദി യുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല.
ആഹ് അത്ശര്യ ഇപ്പ പിന്നെ ഇവിടെ മോള്. ക്കെ പിന്നെ ഒക്കെ ഗൂഗിൾ നോക്കിട്ടും അങ്ങനെയൊക്കെ ചെയ്യല് ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ വീട്ടിലന്നെ
ഉം ഇല്ല ആദ്യം ഇതുപോലെ ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്തതാ പക്ഷെ ആൾക്ക് കൊറച്ചു നേരം ഇങ്ങനെ ഫോണില് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് കണ്ണ് വേദന
ആഹ ഓൺലൈൻ ട്യൂഷൻ അല്ല ഇപ്പൊ കൊറെ ആപ്പ് പ്പുകളുണ്ടല്ലോ സംശയങ്ങള് ചോദ്യം ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്
ആഹ ഇയാൾക്ക് മെയിൻ പ്രശ്നംന്ന് പറഞ്ഞാ ഫോൺ നോക്കിയിരുന്നത് ഗെയിംസ് കളിക്കാനോ വീഡിയോസ് കാണാനോ ഫോൺ നോക്കുമ്പോ പ്രശ്ന ഇല്ല പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഫോൺ നോക്കാൻ ഭയങ്കര ആ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ
ആഹ അങ്ങനത്തെ ആൾക്കാരൊക്കെ നല്ല നേരിട്ടുള്ളൊരു ക്ലാസ് ന്നെയാണ്
ഉം അപ്പൊ ഞാൻ വിചാരിച് കഴിഞ്ഞ വർഷം ആദ്യ ആദ്യം കോറച്ച് നാള് ഇതുപോലെ ഓൺലൈൻ ക്ലാസ് കൊടുത്ത് നോക്കി കൊടുത്തു നോക്കിയപ്പോ ആൾക്ക് കൊറച്ച് നേരം നോക്കി ക്കുമ്പം കണ്ണ് വേദന തലവേദന
ഉ അത് പിന്നെ ഒരു മണിക്കൂറൊക്കെ അടുപ്പിച്ചിരിക്കണ്ടേ ഗൂഗിൾ മീറ്റൊക്കെ വെച്ചിട്ട്
ഒന്നര മണിക്കൂറാ ഒരു ട്യൂഷന്റെ സമയം ഒര് ഉം ആ ഫീസ് മതി നമ്മള് പോറത്ത്
ആഹ പുറത്താകുമ്പോ കൊറെ പിന്നെ അനുഭവങ്ങളും ഉണ്ടാവും. ഒറ്റക്കല്ലല്ലോ?
ആ ഇവരുടെ ക്ലാസ്സിൽ ഏകദേശം പിള്ളേർ കൂടുതലുണ്ട് ഒരുപാട് പിള്ളോരാ. ട്യൂഷൻ സെന്റർ അല്ലേ?
ആ ആ അപ്പൊ മാറ്റംണ്ടാവും പഠനത്തിന്
ഉം
പിന്നെ കൂട്ടത്തിൽ ഇരുന്ന് ക പഠിക്കുമ്പോളേ മാഷ് ടീച്ചേഴ്സിന്റെ മുഖത്തൊക്കി ഇരുന്ന് പഠിക്കല്ലേ?
ഉം.
അപ്പം എന്തായാലും മാറ്റംണ്ടാവും നല്ലതന്നെയാണ് വിടാന് മക്കൾക്ക് താല്പര്യം വേണം. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോഴാണ് പ്രശ്
അല്ലെ നമ്മള് ഒരു എട്ടാം ക്ലാസ്ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് തന്നെ തോന്നി തുടങ്ങും. പഠികണോ എന്നുള്ള ഒരു ചിൻന്ത വന്നു തുടങ്ങും അതുവരെ നമ്മള്. കുറവേ നടക്കണം.
അത് ശരിയാ ആഹ ഒരാളന്നെ ഉള്ളൂ മോള് മോള ന്നെഒള്ളൂ ആ ആ അയ്ശരി വേറെ ആരു ഇല്ല വീട്ടില്. അമ്മേ അച്ഛനും മോള് തന്നെ ഉള്ളു?
ഞങ്ങള് മൂന്ന് പേര ഹസ്ബൻറും ഞാനും മോളും. ഞങ്ങള് മൂന്നു പേരെ ഉള്ളു.
ആഹ.
ഉം വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല.
ഉഉം വീട്ടില എങ്ങനെ സമയം പൂക്കും.
സമയം ഇപ്പ ഇങ്ങനെ ഓരോ പരിപാടി ഉണ്ടല്ലോ ഹി ഹി ഇത് കഴിയുമ്പോ ഞാൻ എന്തെങ്കിലും നോക്ക ക്കണം അങ്ങനെയൊക്കെ പിന്നെ ചെറുതൊരാളുണ്ട് അവർ ഹെ ഓള പിന്നാലെ നടക്കും കൊറെ.
എത്ര വയസാ?
ഓക്ക് മൂന്ന് വയസ്സ്.
മൂന്ന വയസ്സ് ആ അപ്പൊ പിന്നെ സമയം പോകുന്നത് അറിയത്തേയില്ല.
ഉം ഉം കുഞ്ഞുങ്ങളൾ ഉണ്ടങ്കിൽ സമയം പോവുന്നത് അറിയത്തേ ഇല്ല.
ഓല ഒരിക്കി പറഞ്ഞായ്ക്കലും. പിന്നെ വീട്ടു ജോലികഴിയുമ്പോത്തിന് അവരെ കൊണ്ടരാൻ പോകാനാവും സമയം അങ്ങനെ പോവും
ഉം ആ ഇവിടെ ആ മോള് ഉള്ള സമയത്ത്. സമയം പോകുന്നത് നമ്മൾ അറിയത്തെ ഇല്ല പക്ഷെ അവള് പോ സ്കൂളിൽപോ പോയി കഴിഞ്ഞാൽ പിന്നെ സമയം പോവാത്തൂല്ല.
ആ ആഹ് ആഹ് പിന്നെ ഏഹ് വീട്ടില് വളർത്തണ കോഴികളെണ്ട് കൊർത്ത് അപ്പൊ അവർക്ക് തീറ്റ കൊടുക്കലും അവരെ വിടലും നോക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കൊറച്ചേരങ്ങനെ പോവും ഇല്ല നമ്മളെ വീട്ടിൽ നാടൻ കോഴി കള് ഇത്തിരി ഒള്ളൂ കൊറേ ഇണ്ടായിരുന്നു ഒക്കെ വേനൽക്ക് വേനൽ ലാസ് റ്റ് എന്തോ അസുഖം വന്നിട്ട് ഒരുപാട് എണ്ണം പോയി. അസുഖം വന്നിട്ട് ഉം. ആ അല്ല നാടൻ കോഴിയാണ് മുട്ടയിടുന്ന നാടൻ കോഴികളായിരുന്നു മുട്ടയൊക്കെ ഇഷ്ട്ടം പോലെ കിട്ടലിണ്ടായിരുന്നു അപ്പം ഉം ഒര് ഒരുപാടെണ്ണം ച ത്ത് ‌ പോയി വേനല് വേ മഴ വേനൽന്റെ ചൂടോണ്ട് എന്താ അറിയില്ല അസുഖം വന്നിട്ട് പോയി ഇപ്പ കൊറച്ചേ ഉള്ളു.
ഉം ഇവിടെ പക്ഷെ ഞങ്ങള് ബ്രോയിലറിന്റെ ഫാം നടത്തിയിട്ടൊണ്ട്. നേരത്തെ ഒണ്ടായിരുന്നു നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോയിലറിന്റെ ഫാം ആയിട്ടെ പക്ഷെ നഷ്ടം കാരണം നമ്മളങ്ങനെ ഒത്തീ ചത്തു പോകുന്നത് നമ്മളീ അറ്റാക്ക് പോലെ വരുവല്ലേ അങ്ങനെ ചൂട് കാരണം. അ സൗണ്ട് അല്ല പ്ര ശ്‍നം മെയിനായിട്ട് അവർക്ക് ഈ ചൂട് താങ്ങാൻ പ റ്റത്തില്ല ഈ വെള്ള ത്തീന്നുള്ള അസുഖങ്ങള് വന്നിട്ട് ഒരുപാട് ഞങ്ങക്ക് ഇവിടെ നടത്തിയിട്ട് ഒരുപാട് ചത്തപ്പത്തേ ക്ക് പിന്നെ നമ്മളിത് കാണുമ്പഴേ നമുക്ക് തന്നെ ഒരു വിഷമം വരും ഉം പൈസയുടെ നഷ്ടം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് താങ്ങാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ ഡെയിലി നമ്മള് ഷെഡിൽ ചെല്ലുമ്പത്തേക്ക് ഇങ്ങനെ ചത്ത് നിരന്ന് കിടക്കുന്നത് കാണുമ്പഴത്തേക്കേ
വെഷമാവു അല്ലെ ഞാനും ഇതേപോലെ ആ കോഴിക്കള് ചത്ത് കിട ക്കണ കണ്ടപ്പാ ഞാൻ പറഞ്ഞ് വേണ്ട അമ്മക്ക് കോഴി ഒന്നും ഒഴിവാക്കാനാ പറഞ്ഞു. നാടൻ കോഴിയാണ് വിട്ട് വിട്ട് വളർത്തണൊക്കെ തന്നെയാണ് കൊറ ഏഹ് വൈകുന്നേരൊക്കെ വിടും. ബാക്കി സമയത്ത് കൂട്ടിലിട്ട അങ്ങനെയൊക്കെയാണ് അങ്ങനെ ചത്ത് പോയപ്പോ ഭയങ്കര വെഷമാവും
ഉം അല്ല മക്കള ഉള്ളടുത്ത് കോഴിയുള്ളത് നല്ലതാ കാരണംഈ മുട്ടക്ക് പൊറത്തൂന്ന് മേടിക്കണ്ടല്ലോ
ഞാന് വാങ്ങ ഇപ്പൊ കൊറേ ആയിട്ട് രണ്ട് വർഷൊക്കെ ആയിട്ട് മുട്ട വാങ്ങാറേ ഇല്ല. എന്നും രണ്ടും മൂന്നും മുട്ടയൊക്കെ എന്തായാലും നമ്മളാവശ്യത്തിന് കിട്ടും.
അതെ എന്തായാലും രണ്ട് മുട്ട ഡെയിലി കുഞ്ഞുങ്ങൾക്ക് വേണമല്ലോ കാരണം രണ്ടു പേരുണ്ടായൻ ഇത് ഇവിടെ അതുപോലെ തന്നെ എന്നും ഇപ്പൊ ഈ ഡെയിലി ഒരു മുട്ട എന്തായാലും വേണം സ്കൂളിൽ കൊണ്ടുപോവനാവുമ്പ പാ ത്രത്തി ഒരു മൊട്ട വേണം.
ആ ഹ ഹ മുട്ട എങ്ങനെ കൊ എങ്ങനെ കൊണ്ടുപോവാ പുഴുങ്ങിട്ടോ അതോ
അത് അവൾക്ക് ഓരോ ദിവസം ഓരോ ഇഷ്ടങ്ങളാ അന്ന് ഒരു ദിവ സം പുഴങ്ങി കൊടുത്താ പറയും ഒരു ദിവസം പൊരിച്ച കൊടുക്കാൻ അങ്ങനെ ഓരോ ദിവസവും ഓരോ താല്പര്യങ്ങളില അവള് പോകുന്നത്. പിന്നെ ഈ തക്കാളി എങ്ങാണ്ടൊക്കെ ഇട്ട് മറ്റേ ചിക്കി എടുക്കത്തില്ലെ ആ അങ്ങനെ
ആ അത് ഇവിടേം ഇഷ്ടാ ആഹ് ഇവിടെ അങ്ങനെ അതിണ്ടായ പിന്നെ കറി അങ്ങനെ ഒന്നും വേ
ആ തക്കാളി അത് തന്നത്താൻ ചെയ്യും തക്കാളി ഒക്കെ തോനെ അരിഞ്ഞിട്ട് ഉ റ്റ് ആ അവള് അത് അവള് ചെയ്യും ഞാൻ
ആ അവള ഇഷ്ട അതാവലേ എന്തായിട്ട് ചെയ്തിട്ട ഉ അപ്പൊ ആറരക്ക് പോവണെങ്കില് നേരത്തെ എണീ
അയ്യോ അതാണ് ഏറ്റവും വലിയ ജോലി. മൂന്ന് മണിയാവുമ്പ എണീ റ്റാലേ ആറു മണി ഇത് നമ്മള് കൊണ്ടാ ക്കീം കൂടെ വേണ്ടോണ്ടേ ബസ് സൗകര്യം ഇല്ലേ നമുക്കിവിടെ ഈ ഇവിടെ ഇച്ചിരി ഉള്ളിൽ ഉൾപ്രദേശോ അപ്പം നമ്മള് സ്കൂട്ടിയോ എന്തെങ്കിലും ആശ്രയിക്കേണ്ടി വരും ഹലോ
റഴിഞ്ച് പോയോ ഇവിടെ കൊഴപ്പില്ല ഇവിടെ കൊഴപ്പല്ല റേഞ്ച് പോയോ ചോയിക്കാ
ആഹ ഇല്ല ഇടക്ക് ഈ മഴയുടെൊക്കെ ഉണ്ടായത കൊണ്ടേ അല്ല മഴയുടെ ഒരു പ്രശ്നം ആഹ് ഇ ഇന്ന് നല്ല മഴയായിരുന്നു അവിടെൊക്കെ ഉണ്ടായിുന്ന ഒന്ന് മഴ
മഴയ ഇപ്പഴും ഇപ്പൊ നല്ല കാറ്റടിച്ചോണ്ടിരിക്ക ഞാൻ പോർതിന്ന് നോക്കിയിരിക്കനു
ഉ ഇവിടെയും പെയ്ത് പക്ഷെ ഇപ്പം ജസ്റ്റ് ഒന്ന് തോന്ന ഒന്ന് തോന്ന നിക്കുന്ന
ആഹ ഇപ്പൊ രണ്ടു ദിവസായിട്ട് മഴയാണല്ലോ അതിനും മുന്നേ നല്ല കാലാവസ്ഥേന്
പക്ഷെ ഇന്നലെ ഇവിടെ അത്രയും പെയ്തില്ലാ കേട്ടോ ഇവിടെ ചെർ
ഇവിടെ ഇന്നലെ നല്ല മഴയ
ആഹ
നല്ല മഴ ആ നല്ല ഇടക്ക് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്ക എടക്ക് ചോർച്ച വരുന്നുണ്ട് ആ ഒരുമി
ഉ
സ്കൂളിൽ പോകാൻ ടൈം ഒക്കെ ആകുമ്പോ ഒരു മഴയാ വ വരുന്ന ഇപ്പൊ വരുന്ന ടൈം ആയി എല്ലാരും കുട്ടികളൊക്കെ നാലുമണി അഞ്ച മണിന്റെ ടൈമിലാണല്ല സ്കൂള് വിടുന്ന ടൈം ഇ പ്പോ ഒരു മഴ ഇപ്പൊ അഞ്ചുമണി ആക്കും മോള് വരാണ്
അതാ ചോദിക്കാൻ വന്നത് എന്ത്ര മണിയാകും വരുന്ന്
ഉ അഞ്ചു മണി നാല മുക്കാലൊക്കെ ആവുമ്പ വരും പിന്നെ ഒരു പത്ത് മിനിറ്റ് നടക്കണം വീട്ടിലേക്ക് എത്തണമെങ്കില്
മ്മ്
അപ്പൊ മഴയാ അപ്പോഴേക്ക മഴ വരുന്നുണ്ട്
ആ ഇവിടെ പിന്നെ നമ്മള് നടന്ന വരാൻ പറ്റത്തില്ല പോയി കൊണ്ടുവര